ഹലോ
ഹലോ ഗുഡ് മോർണിംഗ്
ആഹ് ഗുഡ് മോർണിംഗ
എന്താ വിശേഷം
ആഹ് വിശേഷൊന്നുമല്ല
അതെല്ലേ ഇയ ഇവടി ഇടെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പ അത് മഴക്കാരങ്ങനെ മൂടി നിക്ക വന്നിണ്ട്
ആഹ് ഉം
ഉം പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതണ്ട്
ആ ആ ഇവിടെ രാവിലെ കൊറച്ച് പെയ്തിട്ടങ്ങനെ വെയിലായിട്ടുണ്ട്
അതെ അതെ അതെ അങ്ങനെ എന്താ എന്താ കഴിച്ചെ എന്തേലും കഴിച്ചായിരുന്നോ
ആ കാപ്പി കുടിച്ചു ദോശ കഴിച്ചു
അതെല്ലേ ഞാനും ദോശയാ
ആഹ് ആഹ്
ദോശ, ചട്നി, സാമ്പാർ
ആഹ്
അങ്ങനെ ഉം ഞാൻ ഇന്നലെ ഇന്നലെ എത്തിയുള്ളു നാട്ടില് ഏഹ് ട്രിപ്പിലായിരുന്നു മൂന്നാറ് ഫാമിലി ആയിട്ട്
ആഹ് ആഹ് എവിടെക്കെ പോയി
ഏ ടു ഡേ ട്രിപ്പ്ആയിരുന്നു നമ്മള് ഏഹ് ഞാന് എന്റെ വൈഫ് രണ്ട് ചെറിയ കുട്ടികളുണ്ട് രണ്ട് ചെറിയ ആൺകുട്ടികൾ. പിന്നെ ആളിയൻ അളിയന്റെ വൈഫ് അളിയന്റെ കല്യാണം പ്പ് അടുത്ത കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങള് വെറുതരു ട്രിപ്പ് പോലെ ഇങ്ങനെ പോയി രണ്ടു ദിവസം ഹ് ആദ്യം മൂന്നാറ് അടിമാലി പോയി ആദ്യം അടിമാലി പോയി അടിമാലിന്ന് മുകളിലേക്ക് മൂന്നാറ് കാലത്ത് ഒരാറ് ഏഴുമണിക്ക ആകുമ്പോ അവിടെ എത്തി അവിടെ പോയി ആഹ് ഞങ്ങള് കാറില പോയത്
ഉം ഉം
കാറില് പോയി ഏ അടിമാലി അവിടുന്ന് മൂന്നാറ് അവിടെക്കെ ചുറ്റിക്കണ്ട് ട്രക്കിങ് ഒക്കെ എടുത്തു വട്ടവടയിൽ പോയി ട്രക്കിംഗ് എടുത്തു സൺസെറ്റ് പിന്നെ വ്യൂ പോയിൻ ക്ള് അത്യാവശ്യം സ്ഥലങ്ങളിൽ കറങ്ങി ഞങ്ങള് രാത്രി ത്രി ഒരു എട്ട് മണി വരെ ട്രാവലിംഗിരുന്നു മൊത്തം എല്ലാം കണ്ട് ആറ് ഏഴുമ മണിക്ക ആകുമ്പോൾ ഇറങ്ങി ഫുഡ് ഉച്ചക്ക് ഫുഡ് അങ്ങനെ കഴിക്കാനും പറ്റില്ലമ്മൾ ലഘുവായിട്ട് ഇങ്ങന പപ്സ് കട്ലയിട്ട അങ്ങനൊക്ക ആയി് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്ങ്ങനെ പോയി നൈറ്റ് ആണ് നൈറ്റ് പിന്നെ അൽഫാമന്തിയ ഒക്കെ വാങ്ങിയ റൂമിൽ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു
ഓ ഓ കാലാവസ്ഥയക്കെ എങ്ങനാ അവിടെ?
സ്ഥലം നല്ല രസാ വ്യൂ പോയിന്റുകള് കാട് മേട് പാറ നമ്മുക്ക് കാണുമ്പം തന്നെ പേടിയാവും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ ശിവലിംഗം പോലത്തെ വലിയ വലിയ ഇങ്ങനെ കു തന്നെ നിക്ക്ന്ന പോലത്തെ വ് മലകള് യ്യോ
കാലാവസ്ഥ?
കാലാവസ്ഥ ഞങ്ങള്ൾ പോയപ്പോ ഫസ്റ്റത്തെ ദിവസം നല്ല മഴയാ ഫസ്റ്റ് ദിവസം നല്ല മഴയായിരുന്നു പിന്നെ വൈകിട്ട് കോടമഞ്ഞു നല്ല രസിയിരുന്നു കോടമഞ്ഞി ഏ നമുക്ക് എ സിയൊന്നും കാറിൽ ഇടേണ്ട ആവശ്യം വന്നില്ല നല്ല രസമായിരുന്നു ഫസ്റ്റ് ദിവസം രണ്ടാമത്തെ ദിവസം നമ്മള് ഈ മൂന്നാറ് വട്ടവട ആ സ്ഥലങ്ങളിൽ മൊത്തം പോയി കറങ്ങി ഞാ ഞാ നമ്മള് അതിന്റെ മോള്ന്ന് വീണ്ടും താഴത്തേക്ക് എറങ്ങാ മലയിൽന്ന് നേരെ താഴത്തേക്കെറങ്ങി താഴത്തേക്കെറങ്ങി അടി അടിമാലിൽ നമ്മളുള്ള റിസോട്ടിൽ വന്നു നിന്നു അവിടെ വന്ന് ഞങ്ങളെല്ലാരും സിമ്മിം പൂളിലൊക്കെ പോയി കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒറങ്ങി കാലത്ത് നീ റ്റ് വീണ്ടും നമ്മള് ഫ്രഷപ്പായി ഒരു പതിനൊന്ന് മണി അവടെ നമ്മക്ക് ടൈമ് പറഞ്ഞിരുന്നത് രണ്ട് മണിക്ക് രണ്ട് മണിക്ക് അവടെ ടൈമ് പറഞ്ണ്ടായിരുന്നു പക്ഷെ നമ്മൾ രാത്രിയല്ലേ എത്തിയത് പട്ടായി ആ ബുക്ക് ചെയ്തിട്ടാ പോയത് അപ്പൊ അതിലൊര് മാറ്റം നമ്മളെ ഫണ്ട് വെറുതെ പോയ പോലെ
ഉം ഉം
എല്ലാവര്ണ് നമ്മള് ഒമ്പത് മണിക്കെല്ലേ എത്തിയത് ഞാൻ ചോയ്ച്ചു എന്തേലും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റ് ട്ടൊന്ന് ചോയ്ച്ചപ്പം അവര്ങ്ങനെ പർ നടക്കില്ല ഇങ്ങനെ ക്ക് ങ്ങനെ നിങ്ങള് എട്ത്തല്ലേ നമ്മള് നമ്മടെ ഭാഗത്ത് തന്നെയാ മിസ്റ്റേക്ക് നമ്മള് മൊത്തം ഇല്ലാതെ പോയി ക്ഷെ അത് പ്ലാനില്ലാതെ പോയോണ്ട് നമുക്ക് ആ സ്ഥലങ്ങള് ഒരോറ്റ ദിവസം കൊണ്ട് തന്നെ മൊത്തം ക്യാച്ച് ചെയ്യാൻ പ
ഉം ഉം
ങ്ങനെ ആയാലും വ്യൂ പോയിന്റുകളായാലും എല്ലാ സ്ഥലങ്ങളും അടിപൊളി ആഴി കാണാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മള് ഫ്രഷപ്പായിട്ടും പതിനൊന്ന് പയ്നോന്നരൊക്ക ആകുമ്പോ റൂമ് വെക്കേറ്റ്യ്ത് ഫണ്ടൊക്കെ കൊടുത്ത് എറങ്ങി അവിടെ നിന്ന് പിന്നെ നമ്മള് നേരെ പോയത് മാ ആമലകണ്ട് സ്കൂള്ല്ലേ ആമലകണ്ട് സ്കൂള് വെള്ളച്ചാട്ടം പിന്നെ അവിടെ ഒരു ഇത്ണ്ട് വെള്ളച്ചാട്ടം പോലെത്തെ സംഭവങ്ങള്ണ്ട് അരുവി പോലെ നല്ല രസാ മലയൊക്കെ ആയിട്ട് അങ്ങനെ കോർച്ച് സ്ഥലങ്ങള് കണ്ടു. മൂന്നാറ് മൂന്നാറ് ഉം എരവി ക്കുളം പാർക്ക്ണ്ട് മൂന്നാറ് അവിടെക്കെ കണ്ടു നല്ല രസായിരുന്നു മൊത്തത്തില് പാലം പാർക്ക് പിന്നെ ബോ ട്ടി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുട്ടികൾ ഉള്ളത് കൊണ്ട് നമ്മള് അതില് കേറിയില്ല ഈ പാലത്തിന്റെ ചോടായിട്ട് തന്നെ നമ്മള് പോഴില് പോകുന്നൊരു ഫീല് അങ്ങനെ ഫസ്റ്റ് നല്ല വെയിലായിരുന്നു രണ്ടാമത്തെ ദിവസം
ഈ ഇരവികുളത്തല്ലേ ഇവര് മറ്റേ ഇതൊക്കെ ഉള്ളെ ഈ വരയാടിന്റെ അങ്ങനെ എന്തോ
എ എങ്ങനെയാ
വരയാട് ഒക്കെ ഉള്ളത് ഇരവികുളം
ആഹ് ഇരവി ഇരവികുളം പാർക്ക് അവിടെ പോയി ഞങ്ങള് വരിയാടിനൊന്നും കാണാൻ പോയില്ല അത് നമക്ക് ബഡ്ജറ്റില് അത് വല്ല്യ നഷ്ടാ അത് നമ്മളിപ്പോ അതിരെ അതെ അതെ നമ്മള് അതിനെ കാണാൻ വേണ്ടിട്ട് നമ്മള് എത്ര രൂപ ചെലവാക്കി പോണം അവിടെ അത് നഷ്ടമാണ് ഞങ്ങൾ ട്ര ക്കിങ്ങ് തന്നെ എടുത്തോ ട്ട്രക്കിങ് തന്നെ രണ്ടെ അഞ്ഞൂറാ ഒരു വണ്ടി വിളിക്കയാണെങ്കിൽ രണ്ടേ അഞ്ഞൂറ് പിന്നെ മാമലക അതെ അതെ പിന്നെ മാമലകണ്ണ്ടം നമ്മുടെ മാമലകണ്ണ്ടം ഭാഗത്ത് ട്രക്കിങ് ഉണ്ടായിരുന്നു അ നൈസ അതൊരു കറക്ട് റ്റൊ പാറയുടെ മുകളില കൂടെ ഒക്കെ ഇറങ്ങി വരുന്നു കുത്തന്നെ ഇറക്കം അവിടുന്ന് ഇറങ്ങി ഒരു അരുവിയിൽ നിന്ന് ഒരു പാലത്തി പിന്നെ അവിടുന്ന് ചെ മുകളിലേക്ക് കയറണം ഫുള് ഓഫ്റോഡാ ഇവിടെ മെയിന ആയിട്ട് എന്താ വച്ചാ മൊ മൊത്തം ഓഫ് റോഡാ
ഓഹ് ഓഹ്
അങ്ങനെ നല്ല രസായിരുന്നു മൊത്തത്തില്
ഞങ്ങള് മുമ്പ് പോയി ഇരവികുളം പോയിട്ട് വരയാട് ഒന്നും കാണാൻ പറ്റില്ല മല കയറി കുറേ ദൂരം കയറി
അവര് കൊണ്ടുപോയിട്ട് കാണിച്ചു തന്നില്ലല്ലേ
അവിടെയൊന്നും ഇല്ല. അതിന് അത് ഒരു സൈഡിൽ കൂടെ പോ നമ്മൾ ഒരു സൈഡില് കൂടെ ഇങ്ങനെ കൊറച്ച് ദൂരം പോയി
അതെല്ലേ ഉം നമ്മള് മൊത്തത്തി അടിച്ച് പൊളിച്ചു. സ്വിമ്മിംഗ് പൂളിൽ ക പിറ്റേ ദിവസം അതുപോലെ സ്വിമ്മിംഗ് പൂളിൽ ചാടി കുട്ടിയോളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു മൊത്തത്തില്. രണ്ടു ദിവസം ഉള്ള അടിച്ചുപൊളി നമ്മള് നമ്മള് ഇത്രയും കാലം ആയി ഒരു കല്യാണം കഴിഞ്ഞിട്ട് എവിടേയ്ക്കും പോയിട്ടൊന്നുമില്ല. അപ്പൊ അത് അതിനൊരു ചാൻസ് ആയി പറിയ പിന്നെ കൊറോണ ടൈം ഉം ചെറിയ കുട്ടികള്, കൊറോണ ടൈമില് കല്യാണം ഒക്കെ കഴിഞ്ഞു. പിന്നെ ആ ടൈമില് പിന്നെ ഫുള്ള് ഫണ്ടിൻ്റെ കേസും. മൊത്തത്തിൽ വർക്ക് കമ്മിയും എല്ലാത്തിലും ഉണ്ടായിരുന്നു. പിന്നെ കൊറെ കാലത്തിന് ശേഷം ഇപ്പഴാ പോണേ പക്ഷെ നമ്മള് നമ്മുടെ ബീച്ചിലൊക്കെ പോവൂട്ടോ നമ്മുടെ ഏരിയകളില് ബീച്ച് പാർക്ക് പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു വാഴാനി ഡാം അങ്ങനെയൊക്കെ കൊറേ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പോകും
ഉം അത് തൃശൂര് ജില്ലയിലാ തൃശൂര് ജില്ലയിലാ ഈ വാഴാനി ഡാം പിന്നെ വെലങ്ങാൻ കുന്ന് എന്നൊക്കെ പറയും. അങ്ങനെ കൊറെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ചെപ്പാറ ഒരു പാറയുടെ മുകളിലായിട്ട്, അതിപ്പോ അവര് ഇപ്പ അത് ഈ ചെപ്പാറ ഇത് മൊത്തത്തില് ഗവണ്മെന്റിന്റെ ആ ഒരു ഇതില് ആക്കാനുള്ള ഒരു പ്ലാനൊക്കെ ഇണ്ട് എന്ന് തോന്ന്ണ് അപ്പൊ മൊത്തം പബ്ലിക്കായി അത് തൃശൂര് തൃശൂര് കുറാഞ്ചേരി പറയുന്ന സ്ഥലത്ത് അങ്ങനെ മൊത്തത്തില് കറക്കന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയില് കാണാൻ ഏറ്റവും രസായിട്ടുള്ളത് ഇപ്പ ഈ ചെപ്പാറ ഈ കുറാഞ്ചേരി ഭാഗത്തുള്ള ചെപ്പാറ അതുപോലെ വാഴാനി ഡാംമ് അവിടെക്കെ കുട്ടികളെ പാർക്ക് പിന്നെ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് പോയാൽ ഡാമില് വെള്ളം, പാലം അങ്ങനെയൊക്കെ ആയിട്ട് കാണാം. പിന്നൊരു തു തൂക്കുപാലൊണ്ട് ആ തൂക്കുപാലത്തിന്റെ മോളിൽ കൂടൊക്കെ നടക്കാം പിന്നെ കുട്ടികൾക്കുള്ള പാർക്ക് അതുപോലെ അവിടൊക്കെ നല്ല രസവാ പിന്നെ കാടൊക്കെ ഉണ്ട് കൊറച്ചൂടെ ഫ്രണ്ടിക്ക് പോയാ ചെറിയൊരു കാട് പോലൊക്കെ ആയിട്ട്
ഉം കുട്ടികളെക്കേ കൊണ്ട് പോയാ കാണാൻ പറ്റിയ സ്ഥലാണോ
ഞങ്ങള് ഞായറാഴ്ച ടൈമിലൊക്കെ ഞങ്ങള് ഇങ്ങനെ പോകും കാറൊക്കെ എടുത്തിട്ട് പിന്നേ പിന്നെ അതുപോലെ ഇവിടെ മെയിൻ ആയിട്ട് അമ് അമല കോളേജിന്റെ ഭാഗത്തായിട്ട് ഇതുപോലെ വെലങ്ങാംകുന്ന് പറഞ്ഞൊരു സ്ഥലോണ്ട് അവിടെ നല്ല രസാ ഇടെ കൊറെ ബി വി സ്റ്റുഡന്റ്സോളും ഫാമിലീസ് മൊത്തം വരും. അവടെ ആ കുന്നിന്റെ മോൾല് നമ്മള് പോയി കഴിഞ്ഞാ വ്യൂ പോയിന്റാ. അവിടുന്ന് ചുറ്റും നമ്മ ആ തൃശ്ശൂർ ജില്ലയില്ള്ള കൊറ ച്ച് സ്ഥലങ്ങള് മൊത്തായിട്ട് കാണാം അങ്ങനെ അങ്ങനെ നല്ല രസാ മൊത്തത്തിൽ. പിന്നെ ഞങ്ങള് രണ്ടാമത്തെ ദിവസം ഇതുപോലെ മാമലക്കണ്ടം സ്കൂൾ നമ്മളെ ഇടുക്കി ഗോൾഡ് സിനിമയൊക്കെ ഷൂ ട്ടീതില്ലേ മാമലക്കണ്ടം സ്കൂള് ആ ആ സ് രെ കണ്ടു. അവടെ പോയി ഫോട്ടോം കാര്യങ്ങളൊക്കെ ഇട്ത്ത് ബാക്ക് സൈറ്റ് നേരെ ബാക്ക് സെ ലെന്നെ ഒര് മലേ ആ മലടെ മോള്ന്ന് ങ്ങനെ വെള്ളങ്ങനെ ചാടും. പക്ഷെ ഞങ്ങള് പോയപ്പോ മഴിം കാര്യങ്ങളൊ ക്കെ കമ്മിയേര്ന്നു പിറ്റേ ദിവസം. അതുകൊണ്ട്, കൊറച്ചൊക്കെ വെള്ളൊള്ളൂ. നമ്മള് പോവുമ്പോ കറക്റ്റ് മഴക്കാലത്ത് നല്ല, നല്ല മഴ പെയ്യുന്ന ടൈമിലൊക്കെ പോണം. പക്ഷെ അങ്ങനെ പോവുമ്പളും ബുദ്ധിമുട്ടാണ്. ഉരുൾപൊട്ടൽ അങ്ങനെക്കെള്ളത് ഭയങ്കര സീനാണ് അവടെ. മണ്ണിടിച്ചിലൊക്കെ
ആലപ്പുഴക്കെ പോയിട്ടുണ്ടാ?
ഇല്ല, ആലപ്പുഴ പോയിട്ടില്ല. ഞാന് മൂന്നാറ് മുൻപ് ഒരു തവണ ഇതുപോലെ ഞാൻ ഫ്രണ്ട്സളുടെ കൂടെ പോയിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത് ഇപ്പോ ഫാമിലിയുടെ കൂടെ പിന്നെ ഞാന് പൂണ്ടി കൊടയ്ക്കനാല് പോയിട്ടുണ്ട്. പൂണ്ടി കൊടയ്ക്കനാല് ഞാന് എൻ്റെ ഫ്രണ്ട് ഡ്രൈവറാണ് ഞാനും ഡ്രൈവറാണ്, അപ്പോ ഞാന് അവന്റെ കൂടെങ്ങനെ കമ്പനിക്ക് ഒരു ദിവസം ഒരു ഏഹ് ക്ലബ്ബിലെ പിള്ളേരൊക്കെ കൂടി പോകുമ്പോ അവരെപ്പൊരു കമ്പനി ബേസിലങ്ങനെ പോയി വന്നു രണ്ടു ദിവസം അത് നല്ല രസമായിരുന്നു, അത് കഴിഞ്ഞേന്റെ മുന്നത്തെ മാസം രണ്ടു മാസം മുന്നേ ആലപ്പുഴ പോയിട്ടില്ല, ആലപ്പുഴ പോകണം ന്ന് നല്ല ആഗ്രഹണ്ട് പിന്നെ ഹ്മ്മ് ഇടുക്കിയില് പോണം ന്ന് നല്ല ആഗ്ര ഹ്മ്മ്, ആലപ്പുഴ, ഇടുക്കി, വാഗമണ്ണ് അവിടെ ഒന്ന് കറങ്ങണംന്ന്ണ്ട്, നമ്മളിപ്പോ ഈ പോയേന്റെ അടുത്തായിട്ടന്നെ ഇപ്പേ ഈ ഇടുക്കി ഭാഗമാണെന്നെ അധികം ദൂരൊന്നുല്ല, അറുപത് കിലോമീറ്ററൊള്ളൂ മൂന്നാറിന്ന്
ഈ മാമലകണ്ടതത്ത്ന്നൊക്കെ അറുപത് കിലോമീറ്ററോ, അറുപത് എഴുപത്തഞ്ച് കിലോമീ പ്പോ അങ്ങനെ ഒള്ളൂ തോന്നുന്നു.
ഡ്രൈവിംഗ് ഒക്കെ ഏഹ് മാറി മാറി ഓട്ടിക്കുല്ലേ രണ്ടുപേര്
ഏഹ്
കാറിലായതുകൊണ്ട് ഡ്രൈവിങ് രണ്ടുപേരായിട്ട് മാറി മാറി ഓട്ടിക്കോ
അതെ അതെ, അളിയനും ഓടിക്കും ഞാനും ഓടിക്കും രണ്ടു പേരും മാറി മാറി
ഓ അങ്ങനെ, നല്ല രസമായിരുന്നു ഈ എവിടിം പോയി പോയില്ലേ
ഇല്ല, ഇല്ല ആലപ്പുഴയൊക്കെ പോയിട്ടുണ്ട്, ഏഹ് ആലപ്പുഴയൊക്കെ പോയിട്ടുണ്ട്.
അവിടെയൊക്കെ നല്ല ബോട്ടിംഗ് ഒക്കെ നല്ല രസാ, ബോട്ടിംഗ് ഒക്കെ ഒന്ന് ചെയ്യണന്നുണ്ട് കുറേ ആയത് വിചാരിക്ക്‌ണ്
ബോട്ടിലുണ്ടായിരുന്നു അവിടത്തെ റൂമില്
അതെ, അതെ, അതെ അവിടെയൊക്കെ നല്ല രസാ അങ്ങനെ, പിന്നെ ഏഹ് സിനിമ സിനിമ ഇപ്പം ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? സിനിമക്ക് പോവാറുണ്ടോ?
സിനിമയ്ക്കൊക്കെ പോയിട്ട് കുറേ കാലമായിരിക്കും
അതെ ല്ലെ, അപ്പോ ദൃശ്യം ത്രീ ഒക്കെ കണ്ടിട്ടില്ലല്ലെ ആഹ് അതെ അതെ ഇപ്പൊ ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ കൂടുതല് പേ നമ്മളത്രിമ് കാണണം തീയേറ്ററിൽ പോകണംന്ന് അത്രിമ് ഇതുള്ളരു മാത്ര തീയേറ്ററിൽ പോയി കാണൊള്ളൂ
അവിടെ പോയിരുന്ന് കാണാൻ ഇൻട്രസ്റ്റ്ള്ള സിനിമകൾ മാത്രേ പോയി കാണു
അതെ അതെ അതെ ഞാന് എനിക്കൊക്കെ ഞാന് എന്റെ വൈഫിനോട് ഞാൻ ചോദിക്കും ഇങ്ങനെ സിനിമയ്ക്ക് ഇങ്ങനെ പോണട്ടോ എന്ന് പറയുമ്പോ അവർക്ക് താല്പര്യമുള്ള സിനിമയാണെങ്കിൽ ഈ കേസ അന്വേഷണം ത്രില്ലർ മൂവി അങ്ങനെയൊക്കെ ആവുമ്പോ ഇവർക്ക് വല്യ താല്പര്യല്ല അവർക്ക് ഇഷ്ടപ്പെടണം ഈ ട്രെയിലറൊക്കെ കണ്ട് താല്പര്യണ്ടെങ്കിൽ മാത്രേ വരുള്ളൂ, അപ്പൊ ഞാന് എനിക്കങ്ങനൊന്നുല്ല ത്രില്ലർ മൂവിയായാലും ഏത് മൂവിയായാലും ഞാൻ പോയി കാണും.
ഹ്മ്മ്, ഹ്മ്മ് എന്നാ ശെരി വെക്കട്ടേ
ആയിക്കോട്ടെ ഓക്കെ. അതൊന്നുല്ല